ഹലോ കേക്കവോ ആ കേട്ടു കേട്ടു
ആ എന്തെടുക്കുവായിരുന്നു
ഞാൻ ചുമ്മ ഇരിക്കുവായിരുന്നു ചുമ്മ ഇരുന്നൊരു ചായ കുടിച്ച ഒത്തിരി ചുമ്മായിരിക്കുവായിരുന്നു
കുറെ നാളായില്ലേ വിളിച്ചിട്ട്
കൊറെ നാളായല്ലേ
ഉം
ആ ശരി അതെന്നാച്ചെ ഓരോ തിരക്കല്ലേ ഇത് ഒരാൾക്ക് മാത്രം തിരക്കാണെങ്കി അങ്ങനെ പറയാം ഇത് രണ്ടു പേർക്കും ഒരേ പോലെ ക്കല്ലെ അതാ ഉം എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട് ഇപ്പൊ
ആ പഠിക്കാനൊക്കെ പോന്നുണ്ടോ
ആ ഒണ്ടുണ്ട് ഇന്നും പോയി ആ കൊഴപ്പില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇനിയിപ്പം സെപ്റ്റംബർ ആടെ ഇവിടെ ഇരിക്കുന്നു ഒന്ന് ചായേം കൊടുത്തോണ്ടിരിക്കുവായിരുന്നു എല്ലാവരും അപ്പൊ കറണ്ട് പോയേ കരണ്ട് പോയതൊണ്ട് പിള്ളേർക്ക് എന്റർടൈൻമെന്റ ഇല്ല ഹലോ
ആ കേക്ക കേക്കാം
ആ എന്തിയേ അവിടെ വറണം
ആ ഇവിടെല്ലേ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു വന്ന് ഇന്ന് ഞാൻ കടയിൽ ഇത്തിരി താമസിച്ചാണെ ഇറങ്ങിയതേ
ഉം
അപ്പം ഞങ്ങള് വന്നതേ ഉള്ളൂ
അവനെ അപ്പ അവിടെരുത്തിയോ
ഉം അവനെ അവിടെ ഇറക്കി
ആ ആ ആ ഒരുണക്കിന് അത് ഒരു സൗകര്യമാണ് അതിൻ്റെ മുമ്പിക്കൂടെ സ്കൂൾ ബ
ആ അതെ അതെ
ഉം
അപ്പൊ അവർക്ക് അറിയാന്നൊണ്ട് എന്നെ അവിടെ കാണുവാണെങ്കി ഇല്ലില്ല ഞൻ അവിടെ നിക്കുവാണെങ്കി ബസ്സിന് കൈ കാണിച്ച് എന്നെ അവിടെ കാണുവാണെങ്കി കൊച്ചിനെ അവിടെ ഇറക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെയാ എനിക്ക് ചില ദിവസം ഓട്ടോ കിട്ടത്തില്ല കാണുവാണേന്ന് ഇറക്ക കേക്കണംന്ന് പറഞ്ഞിട്ടുണ്ട്
ആ ആ
അത്കൊണ്ട് അവടെ നിർത്തും
രണ്ടുപേരും കൂടെ വന്നോ
ആ
ആ നിനക്ക്പ്പ തെരക്കുണ്ടോടി അവടെ
അവടെ എന്നും തെരക്കല്ലേ അവിടെ ഒന്ന് ഒന്ന് രണ്ട് മാസായിട്ട മെയ് മാസം ഫുള്ള് യൂ യൂണിഫോം ആണല്ലേ രണം ഈ യൂണിഫാം ആ മെയ് മാസ രം കൊടുക്കേണ്ട ആൾക്കാരുടെ തുണിയെല്ലാം ഇരിക്കുവാ
ഇയ്യോ
ഇന്നലെയൊക്കെ ആണേലും ഒരു ചേച്ചി വന്ന അവിടെ ബഹളയിരുന്നു ഞങ്ങളുടെ തുണി തിരിച്ച് തന്നേരെ എത്ര നാളായാ തുണിയാ തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു.
ഇപ്പഴാണെങ്കി ഒരു മണിക്കൂർ തയ്ച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്.
ഇവിടെ ഒരു മണി കൂർ മതി തയ്ക്കാൻ അമ്മേനൊക്കെ ഒരു ചുരിദാർ സെറ്റ് ത്ത് തയ്ക്കാൻ മുക്കാൽ മണിക്കൂർ മതി.
ആണോ ഹും
ഒരു പാന്റിനു ഇരുപത് മിനിറ്റാ
തായ ഒള്ള ഗുണം
പക്ഷെ എനിക്ക് ഒരു പാന്റ് തയ്ക്കണേ ഒരു മണിക്കൂർ വേണം ഒരു ടോപ്പിന് ഒരു മണിക്കൂർ വേണം എനിക്കും അതെ അമ്പിളി ചേച്ചി ക്കും അതെ
ആ അപ്പൊ രണ്ടു മണിക്കൂറുകൊണ്ട് ഒരു ചുരിദാർ തയ്ക്കാം.
ആ തയ്
ആ അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ അവിടെ പണിയെടുക്കുന്നുണ്ട്?
പിന്നെ? ആ പോയിട്ട് രണ്ട് നൈറ്റി തയ്ച്ചു.
നിനക്ക് ആറ് മണിക്കൂർ പണി എടുക്കാം.
ആ രണ്ട് നൈറ്റിയും പിന്നെ ഇന്ന് എന്നാക്കയ തയിച്ചേ? എല്ലാം മറന്നു പോവുവ അതാ ഒരു കൊഴപ്പം.
ആ
ആ ഇന്നൊരു ഷോട്ടോപ് തയ്ച്ചു ഷോട്ടോപ്. അത് നല്ലായിരുന്നു കയ്യൊക്കെ ഇങ്ങനെ ഫ്രല്ല് വെച്ചേ നല്ലായിരുന്നേ. പിന്നെ മൂന്ന് പാന്റും തയ്
ആ
ആ മതി മതി അപ്പൊ ആറു മണിക്കൂറായി ഒരു മണിക്കൂർ വെച്ച് ഒരണ്ണം.
ആ അല്ല ഇന്ന് ഇച്ചിരി താമസി ചല്ലിയോ ഇറങ്ങിയേ? അപ്പൊ മൂന്ന മണി ആയപ്പോഴഒരു പാന്റ് എടുത്ത അത് തിർന്നപ്പത്തേനും ആ അതപ്പ ലൈനിങ് വെച്ച പാന്റ് ആയിരുന്നു ലൈനിങ് വെച്ച പാന്റ് ആകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അത് ലൈനിങ് എല്ലാം ഫുള്ളു വെച്ച് അടിക്കണം. ആ. അത് അറിയത്തില്ല. തീ നൈസ് തുണി ലൈനിങ് വെച്ച് തയ്ക്കുന്നുണ്ട് ഇപ്പൊ എന്ന കുയപ്പ പ്പം ന്ന് വെച്ചാല് ആ ചുരിദാർ മെറ്റീരിയൽ വരുന്ന പാന്റിെന് ഒട്ടും കനം കാണത്തില്ല ട്രാൻസ്പറന്റ് ആയിരിക്കും ചെലവ്
ഈ ലൈനിങ് വെച്ച് പാന്റ് തൈ ക്കാത്ത നല്ലതേ ഒരു പാന്റ്ക്കെ മേടിക്കുന്നല്ലേ നല്ലത് ആ കളരില് ആ
ചിലരും അത് തന്നെ വേണമ നിർബന്ധം പിടിക്കും അതുകൊണ്ട് അതിന്റെ ലൈനിങ് വക്കും ചിലര് കട്ടിയില്ലാ ലൈനിങ് വെക്കണ്ടേ ന്ന് ചോദിക്കുമ്പോൾ അവര് വെക്കാൻ പറയും അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് ഇപ്പൊ
ഭയങ്കരമായി പോയി കേട്ടോ
നന്നാ ഒരു സാരി പോലത്തെ തുണിയായിരുന്നു അത് ഭയങ്കര നൈസ് ആയിരുന്നു കോട്ടൺ അപ്പൊ അതിന് ലൈനിങ് വെച്ചാ തയ്ച്ചേ
ഉം ഒരു ചുരിദാർ തയ്ക്കുന്നതിന് എത്ര രൂപയാവും
ഏ
ഒരു ചുരിദാർ തൈ ക്കുന്നതിന് എത്രാരൂബയാ വും
നാനൂറ്റി അമ്പത് രൂപ
ഇവിടെ അഞ്ഞൂറാണല്ലോ
ആ ഇവിടെ നാനൂറ്റമ്പത് രൂപ അപ്പൊ ഒരു സെറ്റ് തയ്ച്ചാ നമുക്ക് നൂറ്റമ്പത് രൂപ തരത്തുള്ളൂ അവര്
അയ്യോ ഒരു സ്ലി ത്തുള്ള ചുരിദാർ തയ്ക്കുന്നതിന് അത് സാധാരണ പാന്റും ഒരു സ്ലിപ്പ റ്റുള്ള ചുരിദാറോട് തയ്ക്കുന്നതിന് അഞ്ഞൂറ് രൂപയ അവിടെ
ആഹ ഇവിടെ നന്നൂറ്റമ്പത് രൂപ
അയ്യോ അതിനകത്ത് നൂറ്റി - നൂറ്റാത്തമ്പതു നിങ്ങക്ക് കിട്ടുള്ളൂന്ന് പറയുമ്പം എന്ന അല്ലെ എന്ന നഷ്ടം അല്ലേ അത്
ആ അവര് പറയുമ്പം അവര് വെട്ടിത്തരണം ആ വെട്ടുന്നതിനകത്താണ് തയ്യല് ഇരിക്കുന്നത് പിന്നെ കാരൺ കട വടക എല്ലാം കൊടുക്കണ്ടേ
എന്നാലും പകുതി പൈസ നിങ്ങൾക്ക് പകുതി പൈസയും നിങ്ങക്ക് തരുന്നത് എരട്ടി പൈസ അവർക്കും ഒരു ഇരുന്നൂറ് രൂപ നിക്ക് താരായിരുന്നു അല്ലെ
ആഹ് തരത്തില്ല
അവർക്ക് ഇരുന്നൂറ്റമ്പതും
തരത്തില്ല
ഉം വെട്ടാനും കൂടെ പഠിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇട്ട് ന്ന് ഓരോന്ന്‌ ചെയ്യായിരുന്നു അല്ലേ
വീട്ടിലിരുന്നാലും നമ്മുടെ തയ്യൽ ഇഷ്ടപ്പെട്ട ആൾക്കാര് തയ്ക്കാൻ കൊണ്ട് കൊണ്ട് വരണ്ടേ?
അതിനിപ്പ എന്നാ നമ്മള് ഒന്നാമത്തെ പരസ്യം നമ്മളാ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ അടുത്തുള്ളവര് ചോദിക്കു. ഒരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാ ആ അടുത്ത ആളോട് അവര് പറയും അതൊക്കെ കാലക് ക്രമേണ അങ്ങനൊക്കെ നടക്കും ഇവിടൊക്കെ തയ്ക്കുന്നവരരോ തയ് യ്യലു കണ്ടാലുണ്ടല്ലോ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നേ
ആ ഇവിടെ പക്ഷേ തയ്യല് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം
ആഹ് ഇത് അങ്ങനൊന്നുംഅല്ല ഓരോന്ന് ആ നമ്മുടെ വീട് ടിന് അടുത്തുള്ളൊരു ചേച്ചിയെ തൊട്ട് മെളില ആ ചേച്ചി ഒരു ദിവസം ഇതുപോലെ തയ്ക്കാൻ പാന്റ് കൊണ്ട് കൊടുത്ത് തയ്ച്ചു തയ്ച്ച് കഴിഞ്ഞിട്ട് കുപ്പേലും കൊള്ളത്തില്ല അവിടെ യും കൊള്ളത്തില്ലന്ന് പറഞ്ഞ പോലുണ്ടല്ലോ ആ ചേച്ചി അളവിന്നുള്ള സാധനം എടുത്താണ് അവർ തയ്ക്കുന്നെ അപ്പം തയ്ച്ചിട്ട് വന്ന്‌ കാല് കേറത്തില്ല പാന്റെല് എന്നാ അഴിച്ചു വിടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടിൽ ഇങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് പോലെ വരുന്ന പാന്റില്ലേ.
ആ ആ
ആ അത് കുട്ടിപ്പാന്റെ നൈസ് തുണി സാറ്റിന്റെ തുണി പോലത്തെ ആ അതുപോലത്തെ തുണിയോ പക്ഷേ ആ പാവം ചേച്ചി അവിടെയും കേയർത്തില്ല ഇവിടെയും കേയർത്തില്ല പിന്നെ ഞാൻ എങ്ങനെ എങ്ങാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു നമുക്ക് തയ്ക്കുന്നതിലും പാടാണ് ഈ മണ്ടിയതാ കൊടുക്കാൻ
അതൊക്കെ അപ്പൊ തയ്ച്ചതന്നെ തിരിച്ച് കൊണ്ട് കൊടുക്കന്നെ
മൂന്ന് വട്ടം തിരിച്ചു കൊണ്ട് കൊടുത്താ അന്ന് അപ്പം ആ അവള് ആ തയ്ച്ച ആള് പറയാന്ന് പാന്റ് തന്നിട്ട് പോയിട്ട് നിങ്ങള് വണ്ണം വെച്ചിട്ടാ ഇങ്ങനെ
ടെസ്റ്റ്
ഒരാഴ്ചക്കകത്ത് എന്നാ വണ്ണം വെക്കാന ഒരു മന്ഷ്യന്
അതപ്പൊ റിപ്പേറയ്യുമ്പം അവരോടു ഇട്ട് കാണിക്കണം
റിപ്പേർ ചെയ്യാനില്ല റിപ്പേർ ചെയ്യാൻ നമ്മള് സാധാരണ തയ്ക്കുമ്പത്തേക്കിന് ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് വിട്ടിട്ടല്ലേ നമ്മള് ശരിക്കുള്ള അടുപ്പടിച്ച് ബാക്കി തുടി വെച്ച് കൊടുക്കുന്നേ. ഇത് അറ്റത്ത് കൊണ്ട് തഴിച്ചാ വച്ചേക്കുന്നെ എന്നാ ചെയ്യാനാന്ന് പറ അതും പുതിയ ചുരിദാറൊക്കെയി ഇങ്ങനെ മേടിച്ചിട്ടെ നമുക്കൊരു ഒറ്റ തവണ ഇടാൻ പറ്റോള്ളൂ ന്നൊക്കെ പറയുമ്പോ എന്നാ വെഷമവാണല്ലേ ആ
ആ അതിനപ്പ വേറെ തുണി എടുത്ത് പാന്റ് തൈക്കും ചമ്മതിലോ
ആ പിന്നെ എന്നാ ചെയ്തു ആ തുണിണ്ട അതേ കളറുള്ള പാന്റ് വേറൊന്ന് മേടിച്ചു ലെയ്സ് ഒക്കെ വെ ചേർന്നു അപ്പ എന്ന് ഓർത്ത് നോക്കിയെ ലെയ്സ് വെച്ച ചേരും പാന്റ് മേടിക്കണെങ്കിൽ മുന്നൂറ്റമ്പത് അമ്പരൂപയ ചുരിദാറിന്റെ തുണിയെടുത്തു ഈ പാന്റും തച്ചുേറ പാട്ടി തയ്ക്കാൻ വേണ്ടി അഞ്ഞൂറ് കൊടുത്ത് ദ അതിന്റെ പുറകെ മുന്നൂറ്റിമ്പത് പാന്റ് മേിടിച്ചു അപ്പൊ ഒരു സെറ്റ് ചുതാറിന് എന്നാ വിലയായി
ആ അത് ശരി
ആ അതില്പേ ഞാൻ നോക്കിട്ട് റെഡിമെയഡ് എടുക്കുന്നാ ആഹ പിന്നെ റെഡിമെയഡും നമ്മള് പറയും ആ കടയൽ ചെന്ന് ഒരുടുമയുടെ ടോപ്പ് ഏാ ഫ്ലിപറ്റ്ള്ള ഒരു ടോപ്പ് മേടിക്കണമെങ്കിൽ അതിന് അഞ്ഞൂറ്റമ്പത് രൂപയാവും
ഞ്ഞൂറ്റമ്പതിന് കിട്ടത്തില്ല നല്ലത്
പക്ഷെ ഇവിടൊക്കെ നല്ല സാനം കിട്ടും കേട്ടോ അഞൂറ്റമ്പതിന് അറുനൂറ്റമ്പതൊ ഒക്കെ
എഴുനൂറുരൂപയൊക്കെ ആവും നല്ലത് മേടിക്കാൻ
പ്പ് മാത്രമാവും ഈ പറഞ്ഞ അറുനൂറ്റമ്പതും എഴുനൂറുമൊക്ക
ഉം അതാ പറഞ്ഞേ പിന്നെ അയിൻ്റെ പാൻ്റ് മേടിക്കുന്നേന് മുന്നൂറ് പിന്നെ അതിനു ഷാള് മേടിക്കു മുന്നൂറ്
അതേ അപ്പഴത്തേക്കിനായി ഒരു തുണി മേടിച്ചു തയ്ക്കാൻ കൊടു പൈസ തന്നെയാ ഈ രണ്ടിനും
അതെ
ഉംഹ് പിന്നെന്നാ ചെയ്യാനാ ജോലിക്ക് പോവാ
ഷോൾഡറ് താഴെ കെടക്കും പാൻ്റ് കേറത്തില്ലാരിക്കും
അതെ മേടിച്ചാ ഒന്നുംതത്ര റെഡിയാകത്തൂല്ലാ എന്നാ ചെയ്യാനാ തുണി ഒരു പ്രശ്നമാണ് സ്വന്തമായിട്ട് നമുക്ക് തയ്ക്കാനറിയാവോ വല്ലിയ കൊഴപ്പമില്ല എന്നാണ് എന്റെ അവനോൻ്റെ സാനമെങ്കിലുമേ തയ്ച്ചിടാല്ലോ
ഞ്ഞിട്ട് കാര്യല്ലാ സ്വന്തായിട്ട് തയ്ക്കാനറിയാങ്കിലും നാട്ടുകാരുടെ തയ്ച്ചുകൊടുക്കുന്നല്ലാതെ സ്വന്തമായിട്ട് തയ്ച്ചി
ഹഹഹഹഹഹ അതിലും കാര്യ ഒണ്ട്
അങ്ങനെ ഒണ്ടേ
ന്നാശാരീടെ വീട്ടിൽ ഒന്നും കാണത്തില്ലന്ന് പറയത്തില്ലേ
ആ അത് തന്നെ കീറിയത് പോലും ൻ്റെയാണെ ഒരു ഷോൾഡറ് കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം ഇട്ടോണ്ട് പോയപ്പം ഷോൾഡറിൻ്റെ ഇവിടെ ങ്ങനെ ഇച്ചിരി വിട്ടിരിക്കുവാണെ ഷോൾഡറിൻ്റെ തൊടക്കം
ആ
അത് ഞാൻ അന്ന് കണ്ടയ്യോ തയ്ക്കണോല്ലോന്നോർത്തു പക്ഷെ കഴിഞ്ഞ ദിവസ ചതിറ്റപ്പോഴും ഇത് ഓർത്തില്ല കടയിൽ ചെന്നപ്പോഴ ഓർത്ത
ആഹ് എന്റെ അങ്ങനെ എത്ര നൈ റ്റിയാ ഇരിക്കുന്നറിയാവോ ഇടെ കുളിക്കാൻ വേണ്ടി പോവാൻ തുടങ്ങുമ്പോയിരിക്കും കീറിയിരിക്കുന്നത് കാണുന്നെ ആഹ് എന്നതാണ്ടെ അമ്മ വിളിക്കുന്നുണ്ടേ പിന്നെ വിളിക്കാവേ
ആഹ് ശരി ശരി ഉം